ഹലോ താങ്കൾക്ക് സുഖമാണോ?
ആ അതെ സുഖം തന്നെ.
കേൾക്കുന്നുണ്ടോ?
ആഹ അതെ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ.
ഇപ്പ ഇപ്പഴും ഇപ്പഴേ നമ്മുടെ ഈ റോ റോഡിലൊക്കെ ഈ, മലിനീകരണം, പുക വണ്ടിയുടെ ഒക്കെ. പുകയൊക്കെ പോകുമ്പോഴേ അതിൻ്റെയൊക്കെ മലിനീകരണത്തെ കുറിച്ചൊക്കെ.
ഉം ആഹ് ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേട്ട്. ആഹ് നമ്മള് ഇപ്പ ഏറ്റവും വല്ല്യ പ്രശ്നമാണ് നമ്മളിപ്പം ട്രാഫിക് ഇപ്പൊ നമ്മള്. റോഡിലോട്ട് എറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാ ഫുള്ള് വണ്ടികളാ. നമുക്ക് ഒന്ന് നടന്ന് പോവാൻ പോലും റോഡില് സ്ഥലവില്ല. പിന്നെ റോഡില് ഓരോ പണികളും കാര്യങ്ങളു ആയിട്ട് അതേപോലെ. ആഹ് അതേപോലെ ഈ വണ്ടിടെ നകത്തുന്ന് വരുന്ന ഈ പൊഹ. അത് നമുക്ക് ഭയങ്കര നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരായിട്ടുള്ള ഒരു കാര്യവാണ്.
ആഹ്.
ആഹ് ഈ അതിപ്പോ വണ്ടികളുടെ എണ്ണം കൂടും തോറും നമ്മടെ ഈ പൊഹയും കാര്യങ്ങളും അന്തരീക്ഷത്തില്. അങ്ങ് കൂടിക്കൊണ്ടിരിക്യാ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യവാ. അത് കൂടാതെ തന്നെ ഇപ്പ നമ്മുടെ ഈ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓൾറെഡി അവിടെ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
പൊ പൊടി പടലുങ്ങളും എല്ലാം കൊണ്ട് നമ്മ ക്ക് ഏറ്റവും കൂടുതൽ ഒരിതാ അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്. ക്ക് ഈ പ്ലാസ്റ്റിക്കൊക്കെ എല്ലാം സ്വരികൂട്ടി. ശേഖരിച്ചൊക്കെ നമ്മുടെ വീടുകളി വന്ന് അവര് കൊണ്ടു പോവുല്ലോ.
ആഹ്.
ചില വീടുകളിലൊക്കെയാണെങ്കി അതിട്ട് അങ്ങ് കത്തിക്കും കത്തിക്കുമ്പോ അതിന്റെയൊക്കെ. ആ പോക ശ്വസിക്കുമ്പോ തന്നെ നമുക്ക് എന്തൊര് അസ്വസ്ഥതയാ യെന്ന് അറിയാമോ.
ആഹ് അതെ അത് നമ്മുടെ ആരോഗ്യത്തില് ഭയങ്കര ദോഷായിട്ടുള്ള കാര്യമാ അത്.
അത് ശ്വാസംമുട്ടും ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്കൊക്കെ ആന്നെങ്കില്.
നല്ല രീതി ബുദ്ധിമുട്ടാ ആഹ് അത് തന്നെ. ഉം അതുപോലെ തന്നെ ഈ റോഡില്. ഭയങ്കര പൊടികളും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മടെ അന്തരീക്ഷത്തിൽ ഇപ്പം നമ്മളെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ചേയ്ഞ്ച് ആയിട്ടുണ്ട് എന്ന് വച്ചാ നമ്മള് എപ്പഴും ഉള്ള രീതിൽ ഒന്നും നമ്മക്ക് പ്രതീക്ഷിക്കാതായിരിക്കും വെയിലും, മഴയും വന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം അ തിന്റെ കൂടാണ് ഈ റോഡിലുള്ള ഈ റോഡ്. നിർമ്മിക്കുന്നതിലൂടെ അതിനകത്തുള്ള പൊടി, മണ്ണ്, ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോ തന്നെ നമ്മടെ കണ്ണിലോട്ടൊ ക്കെ മ മണ്ണ്, പൊടി, ഒക്കെ കേറുക. നമ്മള് ആക്സിഡന്റിന് വരെ കാരണവാവും അത്.
ആന്ന് ആന്ന്.
ഉം അതുപോലെ തന്നെ ഈ വണ്ടികളിൽ നിന്ന് വരുന്ന പോഹകള് ചില പിള്ളാർക്കൊക്കെ ഈ മണം ഭയങ്കര ഇഷ് വാ ഈ ലോറികള് ഒക്കെ പോകുമ്പോ ഈ പെട്രോളിന്റെ, ഡീസലിന്റെ ഒക്കെ മണം. പക്ഷെ അത് നമ്മള് ശ്വസിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ദോഷുള്ള കാര്യങ്ങളാ അതൊക്കെ.
ആന്ന് ചെല വണ്ടികളിലൊക്കെ ആണെങ്കില്. ഈ എഞ്ചിനും ഈ പൊക പരിശോധന ഒന്നും നടത്താത്ത വണ്ടിയുടെന്ന് ഒക്കെ. ഈ എഞ്ചിനെ ചൂടാവുമ്പോ ഉണ്ടാവുന്ന ആ ഒരു ഒരുവേറെ രീതിയിലുള്ള സ്മെല്ല് ആയിരിക്കും. അത് നമുക്ക് ഏറ്റവും കൂടുതലൊരു ശരീരത്തിന് ഹാനികരുവാ.
അതെ അതെ അത് നല്ല രീതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്ക് കത്തിക്കല്. അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ തെർമോക്കോള് കത്തിക്കല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കത്തി
കത്തിക്കുമ്പോ നമുക്ക് ദൂരെ നമ്മളിപ്പോ സ്ഥാപനത്തിൻ്റെ പുറകിലിട്ട് ഒക്കെ ഓരോത്തര്. ഇതേ പോലെ ഓരോന്ന് കത്തിച്ച് കളയും. അത് തന്നെ ഒരൻപത് രുപ കൊടുക്കാൻ വയ്യ തില് സിഖർട്ട്.
ആ സിഗർറ്റ് വലിക്കുന്നവര്. നമ അവര് ശ്വസി അവര് വലിക്കുന്ന വരെ കാട്ടി അത് ശ്വസിക്ക
ആഹ്. അതിന്റെ പുകവലി പുകവലി ശരീരത്തിന് ഹാനികരവാ അപ്പൊ അത് വലി ക്കുന്നടുത്തൂടെ നമ്മളൊന്ന് പോയി കഴിഞ്ഞ അത് നമ്മൾ ശ്വസിക്കുവാന്നെ നമ്മ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്. അത് എത്ര പറഞ്ഞാലു ആര് അമ്മൾ എൻ ഞാനിങ്ങെന നടന്ന് പോകുമ്പോഴങ്ങനാ ആ സൈഡിലങ്ങാനാ നിന്ന് ആരെങ്കിലും വലിക്ക ഞാൻവഴക്ക് പറയും കാര്യം നമ്മക്കത് ശ്വസിച്ച് ഇക്ക്യുമ്പഴേ നമ്മ
ആഹ് അതെ എനിക്യുഷ് ഇഷ്ടല്ല എനിക്കും ഭയങ്കരവായിട്ട് ഇഷ്ടപ്പെടത്തില്ല നമക്ക് ദേഷ്യംണ്ടാവും നമുക്കിപ്പോ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും അവർക്കും അത് പ്രശ്ന വാണ്. അതും ഇങ്ങനെ പബ്ലിക്ക ആയിട്ട് ഇന്ന് വന്ന് നിന്ന് ഇങ്ങനെ ചെയ്യാൻ ആർക്കും ഒരു മടിയില്ല എന്നുള്ളതാണ് ആർക്കും ആരെയും പേടിയില്ല നിയമത്തിന് ആരിം പേടിയില്ല അതുകൊണ്ടാ ഇങ്ങനെ ഒക്കെ വന്നന്ന് ചെയ്യുന്നത്. മദ്യപാനവും പൂകവലിയും ഒക്കെ അവര് അവരുടെയൊക്കെ ഹാർട്ടൊക്കെ എന്ത് വീക്ക് ആയിരിക്കും ലങ്സും കാര്യങ്ങളു ഒക്കെ അതൊന്നും അവര് ചിന്തിക്കുന്നില്ല അവ അവർക്കും ദോഷൊ ഉണ്ടാക്കുന്നു. അവർ മറ്റുള്ളവർക്കും കൂടെ ദോഷം ഉണ്ടാക്കുന്നു അതാ അവര് ചെയ്യുന്നത്
മറ്റുള്ളവർക്ക് അത് ദോഷമാവുന്നൊന്നും ഒന്നും ചിന് അവര് അവര് സ്വന്തം കാര്യം. അവരിങ്ങനെ പൊകവലിച്ചങ്ങ് വിടും
ഉം അത് തന്നെ
ഉം അതുപോലെ തന്നെ ഈ ശബ്ദ മലിനീകര്ണം
ആഹ് അതെ
അത് ഒരു ബുദ്ധിമുട്ടാ എന്ന് വച്ചാല് നമ്മക്ക് റോഡിലൂട്ട് എറങ്ങുമ്പഴ ഔഹ് വണ്ടിക്കൊരു ചെറിയ രീതിയിലൊള്ള ത സൗണ്ടെ ഒള്ളു. പക്ഷേ ഇല് ഓരോര്ത്തരാണെങ്കി സൗണ്ട് വേറെരു രീതിയിലുള്ള വണ്ടീ ഫോണൊക്കെ മാറ്റിയൊക്കെ വെച്ച് ഓടിക്കുമ്പഴേ
ആഹ് അതെ അതും ബുദ്ധിമുട്ടാണ് ഇപ്പൊന്ന് പറഞ്ഞാ പണ്ടത്തെ ആൾക്കാരൊക്കെ സൈക്കള്ലൊക്കെ കൂടുതലും യാത്ര ചെയ്യും. ഇപ്പഴത്തെ ആൾക്കാർ സ യാത്ര ചെയ്യുവോ ചുരുക്കം വയസ്സായിട്ടുള്ള അപ്പൂപ്പന്മാരൊക്കെ യാത്ര ചെയ്യെത്തുള്ളു ബാക്കിയുള്ളവർ ഫുള്ള് എന്താ ഇതേപോലെ ബൈക്ക് കാറ് ഒക്കെ പോവത്തുള്ളു ഇപ്പൊ ഏതൊരു വീടെടുത്ത് നോക്കിയാലും ഒരു ടു വീലർ പോലും ഇല്ലാത്തൊരു വീട് ചുരുക്കവാ
ആന്ന് എല്ലാവരും ചെറീയ വീട് വീട്ട്ലായാലും ഇപ്പൊ എല്ലാരുടെ കയ്യ്ലും ഓരോ
ടു വീലർ വിധം ഉണ്ട്. അത് നമ്മൾക്ക് ആരോഗ്യത്തിനും കേടാണ് നമ്മൾ ഇപ്പൊ നടക്ക ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരാക്ക് ഇപ്പൊ പറയും എന്തേലൊക്കെ ചെയ്യുന്ന ഒരാക്ക് ഒരു അസുഖം വരുന്നെ അയ്നെക്കാട്ടി അസുഖ ഉണ്ട്. വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ശരീം അനങ്ങാതിരിന്നുക്കൊ ഇരിക്കു സ ഒരാൾക്ക് അപ്പൊ പണ്ടുള്ളവരെ ക്കെ കാൽനട യാത്ര ചെയ്യും സൈക്കിൾ യാത്ര ചെയ്യും. എല്ലാം ചെയ്യും പക്ഷെ ഇപ്പഴത്തെ ആൾക്കാരോ ഇപ്പഴത്തെ ആൾക്കാർ എന്താ ചെയ്യ ഇങ്ങനെ എന്താ ഉം അവർക്ക് വണ്ടി വണ്ടില് റി ഇരിക്ക പോവ ഒരാൾ ഇപ്പൊ ഒന്ന് നടന്നപ പോയൊരു ബ കേറി ഒരിടത്ത് പോവാൻ ഇങ്ങെ ചിന്തിക്കുമ്പോ ആൾക്ക് മടി ഓ വണ്ടി ഉണ്ടായിരുന്നെ സുഖവായിരുന്നു
എല്ലാവരും വണ്ടിയിലേ ഇങ്ങനെ പോഹത്തൊള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോ പോലെത്തുള്ള ചെറിയ ചെറിയ വണ്ടികൾക്ക് ആരും വിളിക്കത്തില്ല കാര്യ ആവർ അവ ഉപജീവന മാർഗവായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വണ്ടികള് ഉണ്ട് ഇപ്പൊ സ്വന്തവായിട്ട് ഒരാളെ വിട്ട് ട്ടിലിപ്പം കൊറ്ഞ്ഞെ രണ്ട് വണ്ടിയെങ്കിലും കാണും. ഇപ്പ ആ രീതിയിലോട്ടാ പോകുന്നത്
ഉം ഇപ്പൊ റോഡിലോട്ട് എറങ്ങിയാ നമക്ക് പൊല്യൂഷനേ ഒള്ള് പ്രത്യേകിച്ച് ഇപ്പൊ ഉഹ യൊക്കെ ഭയങ്കര വായിട്ട് വണ്ടികള്ടെ കൂടിക്കൊണ്ടിരിക്ക ഇപ്പൊ എടുത്ത വച്ച് നോക്കിയാൽ ഏ ഒരു ജില്ല പോലും ഇല്ല ട്രാഫിക് ഇല്ലാത്ത ട്രാഫിക് എന്നൊക്കെ പറ ഇപ്പ നമ്മൾ എവിടെയേലും നമുക്ക് അത്യാശ്യം നമുക്കൊരു എന്തെങ്കിലും നമ്മളിപ്പോൊ ഒരു എക്സാമിനോ ഇന്റർവ്യൂവിനോ കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ട്രാഫ ട്രാഫിക്കിലൊക്കെ പെ തട്ട് പോകാ അത്രക്കും വണ്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം കഴിയും തോറും
ആഹ്
ആളുകളൊക്കെ
നമുക്ക് നടക്ക കാൽ നട യാത്രക്കാർക്കൊക്കെയാണ് നടന്നു പോകാനും എല്ലാം ബുദ്ധിമുട്ടാ
ആഹ് നമ്മള് ഇപ്പൊ കേക്കുന്നില്ലേ വാർത്തയിലൊക്കെ കേൾക്കുന്നില്ലേ ഇപ്പൊ വെളുപ്പാം കാലത്തൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നവരായിരിക്കും
ആക്സിഡന്റ് വണ്ടി ആക്സിഡന്റ് ആക്സിഡന്റ് പറ്റുന്നത്
ആഹ് വണ്ടി ഇടിച്ചങ്ങ് മരിച്ചു പോവും അപ്പം നടന്നു നമ്മക്ക് ഇപ്പം കാൽനട യാത്ര ചെയ്യുന്നവർക്കോ അല്ലെ സൈക്കിൾ യാത്ര ചെയ്യുന്നവർക്ക് പോലും
ആഹ്
റോഡി കൂടി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ പോട്ട് വെറ് ഇതേ ഒന്ന് നിന്നാ മതി ഇപ്പ തന്നെ ഈയടുത്ത് ഒരുടു ഈയടുത്ത് ഒരു വാർത്ത കേട്ടാരുന്ന് ഒര് ബസ് ബസ് സ്റ്റോപ്പില് നടന്ന വാർത്ത ഇങ്ങനെ ലോറി വന്ന് ഇടിച്ചു കയറി എത്ര ഒരു മൂന്നാല് മരണം എന്തോ ഉണ്ടായി അപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ലേ പോലും നമ്മള് വെറുതെ നിന്നാ മതി അപ്പൊ വണ്ടി വന്ന് നമ്മള് ഇടിക്കും അതാണ് അവസ്ഥ
ആന്ന്
പിന്നെ ബസ്സുകൾ കെ എസ്ആർ ടിസി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് അങ്ങന ബസുകളും കാര്യങ്ങളും ബ്രേക്ക് കണ്ട്രോള് പോയിട്ട് വേറുള്ള വണ്ടികള് ചെന്ന് ഇടിക്കുകയാ ഇതൊക്കെ നമ്മളിപ്പോ വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുകയാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഈ വാഹനങ്ങള് കൂടും തോറും അപകടങ്ങളും കൂടുന്ന് ആളുകളുടെ രോഗങ്ങളും കൂ അവിന്ന് എല്ലാം കൂടിക്കൊണ്ടിരിക്കയാ
ആന്നെന്ന്
ഉം എന്തോ ഒരു എന്തോ ഒരു സമയം ഉണ്ടല്ലോ സ്കൂൾ ടൈമില് ലോറികളൊന്നും പോവാൻ പാടില്ല എങ്കിൽ പോലും അവരതൊന്നും കാര്യമാക്കാതെ അവർക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ അവർക്ക് പോയി ഇതുപോലെ ആക്സിഡന്റും കാര്യങ്ങളും പിന്നെ രാത് രാത്രിയിൽ ഉറങ്ങാതെ കുറേ വണ്ടികൾ യാത്ര ചെയ്തിട്ട് ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ
ആന്ന് ആന്ന് ആന്ന്
പിന്നെന്ന് പറയുമ്പോ നമ്മള് കൊറേയൊക്കെ എന്തവാ ഗവൺമെന്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം അല്ലെ കൊറേ വാഹനങ്ങൾക്ക് കുറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളുമൊക്കെ കൊടുക്കണം ഇപ്പം കൂടുതലും ഇപ്പം ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവർക്കൊക്കെ എന്താ പെറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽപ്പോലും ആളുകള് ഹെൽമെറ്റ് ഇല്ലാതെ പോവുകയും അപകടം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്
ആന്ന് ആന്ന് കൂടുതലും അപകടമാണന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാതെ പോവുക വെള്ളം നമ്മള് ഈ ആരോഗ്യ പരമായിട്ട് അല്ലാത്ത രീതിയില് വെള്ളം അടിച്ചിട്ട് വെള്ള വണ്ടി ഓടിക്കുക മയക്കുമരുന്ന് ഡ്രഗ്സിനടി പിള്ളാര് അവര് ഓർക്കത്തില്ല അവരാ ലഹരിയിലാ വണ്ടി ഓടിക്കുന്ന ഓവർ സ് സ്പീട് എല്ലാം ഉണ്ട്
പിന്നെന്താണ് ഇതിനേപറ്റി പറയാനുള്ളത്
ഹലോ കേക്കുന്നുണ്ടോ കട്ട്‌ ആയോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഉം ഇല്ല ഇല്ലാ കട്ട് ആയിട്ടില്ലാ കേക്ക്ന്നോ ഇണ്ട് നമ്മളിപ്പം വീടുകളി തന്നൊയാലും ചെല അമ്മമാരാക്കെ ഇങ്ങനെ ചവറൊക്കെ കൂട്ടിയിട്ട് കത്തിക്കും കത്തി കത്തിക്ക്യമ്പോഴത്തേക്ക് പെട്ടെന്നായിരിക്കും അറിയാതെ തീ പിടിക്ക്ന്നാത് തീ പിടിക്ക്ന്നാത് അങ്ങനെ എത്രയോ പൊള്ളല്കള് നമ്മള് കേട്ടിട്ടോണ്ട് അല്ലെ പിന്നെ ഓരോ ആയി ഇപ്പൊ എന്ന് പറഞ്ഞ് കയിഞ്ഞാ ഓരോ സ്ഥാപനങ്ങളും ഓരോ വീടുകളും ഒക്കെ പെട്ടെന്ന് തീ പിടിക്ക്ന്നാ ആയിട്ട് നമ്മള് കേക്ക്ന്നോണ്ട് ഇലക്ട്രി ഇലക്ട്രിസിറ്റിടെ പ്രശ്നം കൊണ്ട്
ആന്ന് ആന്ന് നമ്മടെ സ്ഥാപനങ്ങളാന്ന് പറഞ്ഞാ അതൊക്കെ എന്നാല് അശ്രദ്ധാ ആയിട്ട് ആഹ് സ് നമ്മളാണെങ്കി നമ്മടെ നാട്ടി ഇങ്ങനെ ഒണ്ടാര്ന്ന് ഒരു തൊട്ട മേ മേളില് ഒര് സ്ഥാപനം ഒണ്ടാരുന്നു ആഹ് സ്ഥാപനത്തി ആഹ് പുള്ളി താ സിഗാർട്ട് വലിച്ചിട്ട് അശ്രദ്ധയായിട്ട് ഇട്ട് അതാണ് ഇലക്ട്രോണിക് മിഷിൻ അയന്റെ എവടെയേ സൈഡി പൊക വരുന്നത് കാണും മ്പോഴായിരിക്കും ശ്രദ്ധിച്ചത്
ആഹ് നമ്മളിപ്പം മിക്ക്യേയേടുത്തും ഇപ്പൊ ഇത് ഇങ്ങനെ തീ പിടിക്ക്ന്നോണ്ട് പിന്നി ഇപ്പേ വേനൽക്കാല തക്കെ തീ പിടിക്കല് കാര്യങ്ങള്
അത് വനങ്ങളിലെക്കേ അത് വനങ്ങളിലൊക്കെ അവര് അത് തീയിടുന്നെ ആയിരിക്കും പൊകച്ചിട്ട് അങ്ങനെ ഇട്ട് തീ വനം വനംപ്രദേശങ്ങളിലൊക്കെ അവര് തീയിടും
ആഹ് അങ്ങനെ സംഭവിക്കാറ് ഒണ്ട് പിന്നെ ആഹ് പിന്നെ നമ്മള് പോകുമ്പോ വഴിലൊടെക്കെ പോമ്പോ പെട്ടെന്നായിരിക്കും പുഹ കാണാന്നത് അപ്പോഴാരിക്കും അറിയ്ന്നാത് അവടെ ഇന്നാ പോലെ തീ പിടിച്ചിട്ട് ഒണ്ടാന്ന് അങ്ങനെയും പോഹകളൊക്കെ ബയങ്കരമായിട്ട് പോഹകള് വെര്ന്നാത് കാണാം
ആഹ് ആഹ് സ്
എപ്പോഴും നമ്മള് അതേപോലെ ഈ വീടുകളിലൊക്കെ ഗ്യാസുറ്റ് റ്റിയും കാര്യങ്ങളും ഒക്കെ എന്തുവ്യാ എപ്പോഴും ഓഫ് ആക്കി വെച്ചിട്ടുണ്ടോ നമ്മളെ എപ്പോഴും ഒന്നും കൂടെ ഇപ്പം നമ്മള് ചെയ്തിട്ട് എറങ്ങയാ പോലും ഇപ്പം നമ്മള് എവിടെലും പോമ്പോ ഒന്നുടെ ലാസ്റ്റ് ഒന്ന് വന്ന് സാ ഒന്ന് നോക്കിട്ട് പോവാനാണെങ്കില് അപകടങ്ങള് ഒഴിവാക്കാം ഈ പറഞ്ഞാ പോലെ തീപിടുത്തം പോഹയൊക്കെ അത് ഒഴിവാക്കാം
ഒക്കെ വരുമ്പോ നമ്മക്ക് വേ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും കുത്തി ഇടതിരിക്ക്യായാ ഫ്രിഡ്ജൊക്കെ ഊരി ഇട്കാ മൊബൈല് യൂസ് ചെയ്യാതിരിക്ക്യാ മൊബൈല് കാറാണ്ടി കുത്തി ഇട്ടുകൊണ്ട് സംസാരിക്ക്യായാതേ ഇരിക്ക്യൂവാ
ആഹ്
കാര്യങ്ങൾ ചെയ്യ്ന്നാതിന് കുറേ അപകടങ്ങൾ ഒഴിവാക്കം
അതെ അതെ അത് തന്നെ നമ്മള് കൊറയൊക്കെ നമ്മള് സ അശ്രദ്ധ മൂലം കൊറെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഒണ്ടാവന്നോണ്ട് അങ്ങനൊക്കെ ഒണ്ട് ഉം പിന്നെന്ന് പറഞ്ഞാ നമ്മാക്ക് ഇപ്പം വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മക്ക് ആവിശോള്ളതാണ് പശേ ആള്കള് അനാവിശ്യത്തിനും ഉപയോഗിക്ക്യാറോണ്ട് അങ്ങനെയും ഈ പൊഹ അങ്ങനെയൊക്കെയും പൊല്യൂഷൻ ഒണ്ടാവന്നോണ്ട്
ഹലോ
ഹലോ ആഹ് കേക്ക്ന്നോണ്ട് കേക്ക്ന്നോണ്ട് പറഞ്ഞോ
ആഹ് ഒണ്ട് ഒണ്ട്